ഹലോ
കേൾക്കാൻ കഴിയുന്നുണ്ടോ?
ആ കേൾക്കുന്നുണ്ടേ
ആ സുഖാണോ?
സുഖാണ് നന്നായി പോകുന്നു
ഫുഡൊക്കെ കഴിച്ചാരുന്നോ
അവിടെന്തെക്കെ വിശേഷം?
ഇവടെ സുഗമായിട്ട് പോന്നിണ്ട് പിന്നെ നല്ല ചൂട് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ വെള്ളത്തിന്റെ പ്രശ് ആഹ് വെള്ളത്തിന്റെ കൊറച്ച് പ്രശ്നൊണ്ട് വെള്ളവും എല്ലാം വറ്റിയതോണ്ടൊരു ബുദ്ധിമുട്ടനുഭവിക്കുന്നൊണ്ട്.
ആണോ?
ഫുഡെക്കെ കഴിച്ചോ
ഫുഡഴിച്ചോ
എന്താ കഴിച്ചത് ആഹ് കഴിച്ചാരുന്നു
ഉപ്പുമാവും ചെറുപയറും.
ആണല്ലേ ഞാനും ഉപ്പുമാവാണ് കഴിച്ചതും. ഉപ്പുമാവും പപ്പടവും പഴവും. പിന്നെയവടെ താപനിലയൊക്കെ എങ്ങനെ പോന്നു? ചൂടിന്റെ
ഇവടെ മുപ്പത്തിയെട്ട് ഡിഗ്രിയാണ് ഇന്ന് രാവിലെ.
ആണല്ലേ ഉം ഉം
അവടെയോ?
ഇവടെ മുപ്പത്തൊമ്പത് ഡിഗ്രി ആണ്. ഇന്ന് നല്ല ചൂട് കാര്യങ്ങളൊ ക്കെണ്ടിപ്പോഴൊന്ന് പൊറത്തിറങ്ങാൻ പറ്റില്ലെന്നൊള്ള നിർദ്ദേശങ്ങളക്കെയാണല്ലോ?
ആഹ് അതെ
അപ്പോ മൂന്ന് മണി മുതലാ രാവിലെ പതിനൊന്ന് മണി മുതല് മൂന്നര വരെ അങ്ങനെറങ്ങാറില്ലാ. ആഹ് ബസ്സും ള്ളൊക്കെയായിറ്റും എല്ലാടത്തും എത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവടെ നൈറ്റെക്കെ എങ്ങെനാണ്? കരണ്ട് പോലെക്കെണ്ടോ?
ആഹ് നൈറ്റിവടെ പവർ കട്ടുണ്ട് ആ സമയ ത്ത് നല്ല ബുദ്ധിമുട്ടാണ്
ആണല്ലേ എത്ര മണിക്കാ പോകുന്നേ കരണ്ട്?
ഇവടെ ഒരു പതിനൊന്ന് പതിനൊന്നര മണിക്കൂർ പവർക്കട്ട്ണ്ട്. പിന്നെ അരമണിക്കൂറ് കഴിഞ്ഞിട്ടേ വരുള്ളൂ.
ആണല്ലേ പിന്നെയി വെയിലെക്കെയടിച്ചിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നോ സ്കിന്നിന്
ആഹ് ഉണ്ട് സ്കിൻബേണ്‌ ഇണ്ട് ഇവടെ. പല ആൾക്കാർക്കും ഇങ്ങനെ പൊള്ളലേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് ട്ടാണ് പേടിയാണ്
ഊം പിന്നെ വെള്ളൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ടോ
വെള്ളത്തിനും ഇവിടെ ബുദ്ധിമു ട്ടുണ്ട് ഇവടെ ഒര് അടുത്ത ഒരു പൊഴയിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത് അപ്പൊ ആ പുഴയില് വെള്ളിക്കെ വറ്റി ഇപ്പൊ വെള്ളത്തിന് നല്ല ക്ഷാമാണ്
ഉം പിന്നെ ആ ഇവിടെയും അതൊക്കെ തന്നെ സ്ഥിതി ഇപ്പം കിണറൊക്കെ ഇണ്ട് കിണറില് വെള്ളം വറ്റുന്നില്ല എന്നാലും നമ്മള് കൊറച്ച് കൊറച്ച് ക്കെ യൂസ് കൊറച്ച് കൊറച്ച് ഉപയോഗിക്കുന്നുള്ളൂ ഉം പിന്നെ വാവാക്കി അടുത്ത്ള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം വറ്റിത്തൊടങ്ങി ബുദ്ധിമുട്ട് അൽഫം പ്പെടുന്നുണ്ട് രാത്രി കരണ്ട് പോകുമ്പോ നല്ല ചൂട് കാര്യങ്ങളാ ഭയങ്കരായിട്ട് വിയർക്ക്ന്ന്ണ്ട് പിന്നെ സൂര്യാഘാതം നല്ല രീതിയില് തേക്കുന്നുണ്ട് ബോഡിയിലൊക്കെ ഹ പിന്നെ പനിയും പിടിച്ചിട്ടിരിക്ക്യാണ് ഇപ്പൊ ഈ സമയം കൂടെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്വിറ്റ്
ആഹ് അതെ
ഉം പിന്നെ അവടെ എങ്ങനെ പോന്നു എന്തേലും ഇന്ന് ഇന്ന് എവിടെയൊക്കെ പോയി
ഇന്ന് എവിടീം പോയിട്ടില്ല പൊറത്ത് എറങ്ങാ പറ്റാത്തോണ്ട് ചൂടായത് കൊണ്ട് വീട്ടിലെന്നേണ്
ഓഹ്
സാധാരണ ഞാന് പൊറത്ത് പോവുന്നതാണ് ക്ഷെ ഇന്ന് നല്ല ചൂടാണല്ലോ
ആഹ് അതെ അതെ ആൻ പൊറ്ത്ത് അങ്ങനെ പുവാറില്ല ക്ഷെ എന്തേലും ഒരു ആവശ്യോ കാര്യങ്ങളൊക്കെ വെരുമ്പം പോ പോകേണ്ടെ ആവശ്യ ഉള്ളപ്പോം അങ്ങോട്ട് പോവാറ്ണ്ട് ഇപ്പം ബസ്സിലൊക്കെ ആയിരിക്കും പോവാ പിന്നെ മാക്സ് ആ ആ പരമാവധി ഇങ്ങനെ വെയിലൊന്നും കൊള്ളാതെ പോവാനാണ് നോക്കുക
അതെ
ഉം പിന്നെ ഫുഡൊക്കെ സിലിണ്ടർ ഒക്കെ ഉണ്ടോ അതോ അതൊക്കെ തീർന്നോ
സിലിണ്ടർ ഒന്നും കൂടി ബാക്കിയുള്ളൂ അത് കഴിയാനാവകുമ്പോത്തിന് വേറെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു
ആണല്ലേ ഉം
ഉം അവിടെയോ
ഇവിടെ നേരത്തെ ഒരെണ്ണം ഇരിപ്പുണ്ട് അതുകൊണ്ട് കൊറച്ച് നാള് ഒരു ഒന്ന് രണ്ട് മാസം എന്തായാലും അതുകൊണ്ട് പോവും പിന്നെ മൊത്തത്തി എല്ലാം കൂടെ ഒരുപാട് പ്രശ്നം നമ്മൾ നേരിട്ടിട്ട് ഇരിക്ക- ഈ വെയിലിലും ഈ പാചകവാതങ്ങള് വിറകില്ല കടുത്ത ചൂടും കാര്യ ആ കറന്റ്‌ ഇല്ല മൊത്തത്തി ഒരു പ്രശ്നായിട്ട് ഇരിക്കുന്നോണ്ടൊരു ഇത് വിഷയൊണ്ട്
ഉം
ഇപ്പം വെയിലൊക്കെ ആയോണ്ട് തന്നെ പൊറത്ത് ജോലിക്ക് പോകുന്നതും കുറച്ച് കഷ്ടത്തിലാണ് തിരിച്ച് വരുന്നതും കഷ്ടത്തിലൊക്കെയാണ്, പിന്നെ നമക്ക് ഉള്ളത് വെച്ച് നമ്മള് ചെയ്യുന്നുന്ന് മാത്രം.
പിന്നെ മഴ പെയ്യാൻ എന്തേലും സാധ്യതയുണ്ടോ?
സാധ്യത അല്ല ജൂൺ ജൂണെങ്കിലും ജൂൺ അവസാനം മാസം ആവുന്ന് തോന്നു മഴ പെയ്യാൻ, ഇപ്പം കഠിനമായ വേനൽക്കാലം അല്ല ഏഹ് ചൂടുകാലല്ലേ നോക്കണം എന്താന്നറിയില്ല അതിജീവിച്ചല്ലേ പറ്റൂ
അതെ ഈ സമയവും കടന്നു പോവും
ഉം വെയിലത്ത് എങ്ങനാ പോവാ കൊടയൊക്കെ ഇണ്ടോ?
ആഹ് വെയിലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പൊറത്ത് പോവാറില്ല അത്രേ അത്യാവശ്യം വരുമ്പളേ പോവലുള്ളൂ അപ്പൊ ഫുൾ സേഫ്റ്റിയിലാ പോവല് കൊടെണ്ടാവും പിന്നെ കൂടുതലും പറഞ്ഞ പോലെ ബസ്സിലൊക്കെയാ പോവല്
ഉം ഉം പിന്നെ വീട്ടിൽ എല്ലാർക്കും സുഖ ഖൊക്കെ തന്നെയാണോ
ആഹ് അവിടെ എല്ലാർക്കും സുഖം, പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടള്ളോണ്ട് എല്ലാക്കും ഒരു പ്രശ്നിണ്ട് വെള്ളത്തിന്റെതായാലും കറന്റിന്റെതായാലും
ഉം
എല്ലാരും ഒപ്പ ഉള്ളോണ്ട് അങ്ങനെ അതിജീവിച്ചു പോവുന്നു
ഉം ഉം ഉം പിന്നെ പുതിയ സിനിമകൾ എന്തേലും കണ്ടോ?
സിനിമകള് കണ്ടിട്ട് കൊറച്ചായി പോ പൊറത്തൊന്നും എറങ്ങാത്തോണ്ട് അങ്ങനെയൊന്നും പോവലില്ല
ആ ഇപ്പൊ ഈ ഇടക്ക് ഒരുപാട് കൊറച്ച് സിനിമകളൊക്കെ വന്നിട്ടുണ്ടല്ലോ നല്ല നല്ല സിനിമകളൊക്കെ ഉം അ വേനൽ ആഹ് ഞാൻ ഞാൻ രണ്ട് സിനിമ കണ്ടു വാഴ ടു വൺ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ മൂവിയും കണ്ടു.
ആണോ എങ്ങനെയുണ്ട്
രണ്ട് രീതിയില് രണ്ട് രണ്ട് രീതിയിലുള്ള ഏഹ് സിനിമകളാണ്, രണ്ടും നല്ല അടിപൊളി സിനിമകളാണ്. ഇൻഡസ്ട്രി ഹിറ്റാണ് ഉം ആഹ് അപ്പം നല്ലതാണ്, പിന്നെ വീട്ടിലിങ്ങനെ ബോറടിച്ച് ഇരിക്കുന്നതിനേക്കാളും എടയ്ക്കൊക്കെ പൊറത്ത് അത് നൈറ്റ്‌ ഒക്കെയായിക്കും എറങ്ങാ എന്തായാലും ഉച്ച സമയത്തും വൈകുന്നേരൊന്നും അധികം എറങ്ങാറില്ല ആറ് മണിടെ ഷ ഷോയോ എട്ട് മണിയുടെ ഷോയ്ക്കൊക്കെ ആയിക്കും പോയിട്ട് വരാ, നമുക്ക് രാത്രിയില് പൊറത്തിറങ്ങാനിള്ള ഇതേ ഉള്ളൂ, പി പിന്നെ നൈറ്റ് എന്താ കഴിക്കാൻ ഉച്ചക്ക് എന്താ കഴിച്ചേ ഉച്ചക്ക് കഴിച്ചോ?
ഉച്ചക്ക് കഴിച്ചില്ല കഴിക്കാൻ ആവുന്നേ ഉള്ളൂ.
ഉം
ഉച്ചക്ക് ചൂടായതു കൊണ്ട് തന്നെ നമ്മള് കൂടുതലും ചോറ് കഞ്ഞി അതേപോലെ ഹൈഡ്രേറ്റ് ആവുന്ന ആഹാരങ്ങളാണ് കൂടുതലും കഴിക്കാറ്
ഉം വീട്ടിലെന്താപ്പെ ഇണ്ടാക്കിയേ
വീട്ടില് ഇന്ന് ചോറും ചെറുപയറും പിന്നെ രസം അങ്ങനെ
ഉം
അവടെയോ
ഇവടെ ചോറ് മീൻകറിയും മോരും ഒക്കെയായിട്ട് ഇണ്ട് അച്ചാറ്, പപ്പടം ഒക്കെ ഇണ്ട്
രാത്രി എന്താ കഴിക്കാറ്
രാത്രി ഏഹ് ചപ്പാത്തിയോ അപ്പവോ അല്ലാ ഉച്ചക്കത്തെ എന്തേലൊക്കെ കറി കൂട്ടി കഴിക്കൊക്കെ ആയിരിക്കും അല്ലെങ്കി ഏഹ് ഓലോ മൊട്ടക്കറിയോ ചിക്കൻ കറിയോ എന്തേലൊക്കെ ഇണ്ടാക്കുവായിരിക്കും. അറിയില്ല രാത്രി ആവുമ്പാഴായിരിക്കും അതൊക്കെ തീരുമാനി
ഇങ്ങനെ രാത്രിക്കൊക്കെ രാത്രിയാണോ കുക്ക് ചെയ്യാറ് അതോ ഉച്ചയിലെ ഭക്ഷണം രാത്രി ഉപയോഗിക്കാറുണ്ടോ
ചെല ദെവസങ്ങളിൽ ഉച്ചക്കത്തെ നമ്മള് രാത്രി കഴിക്കാറുണ്ട് പക്ഷേ എപ്പഴും അങ്ങനെ ചോറ് കഴിക്കുന്ന ഇങ്ങനെ രാത്രി നല്ലത് അല്ലാത്തത് കൊണ്ട് ചെലപ്പോ നമ്മള് ചപ്പാത്തിയോ അപ്പവോ അങ്ങനെ എന്തേലെക്കെ ആക്കാറുണ്ട് ലഘുവായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിട്ട്
അതെ
ഉം
പിന്നെ ചൂടായത് കൊണ്ട് ഇപ്പൊ കൂടുതലും പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നതാ നല്ലത്
ആ അതെ പഴവർഗങ്ങള്
ആ
ആ വീട്ടിലിങ്ങനെ വാഴ വാഴയൊക്കെ ഒള്ളത് കൊണ്ട് വാഴയുടെ കൊലയൊക്കെ ഒണ്ട് അതൊക്കെ പഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ പഴങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ തണ്ണിമത്തനൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ തണ്ണിമത്തനൊക്കെ ഉം പൊറത്തിരിന്നിട്ട് കൊറച്ച് ആ നല്ല ചൂട് ഒള്ളകൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങള് ഈ ബട്ടറൊ ക്കെ മേടിക്കുമ്പോ ആ വീട്ടിലോട്ട് വരുമ്പഴത്തേന് അത് ഭയങ്കരായിട്ട് മെൽറ്റായിട്ട് എന്തോ ഫെർമെന്റ് ഒക്കെ ആവുന്നുണ്ട് ചൂട് കാലം ആയോണ്ടാ
ചൂടായതോണ്ട് പെട്ടെന്ന് കേട് വരും
ആ അതെ പൊറത്തന്ന് എന്തേലും വായിച്ചിട്ട് നമക്ക് അങ്ങനെ അങ്ങ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ലാ പിന്നേ ഇപ്പം പൊറ ത്തന്ന് എന്തേലും ബേക്കറി ആഹാരം വാങ്ങിച്ചാലും നമ്മള് പൊറത്ത് വെച്ചിരുന്നാ അത് പ്രശ്നാ അതൊണ്ട് ഫ്രീ ഫ്രിഡ്ജില് കേറ്റാണ് പതിവ്
ആ
ഉം പിന്നെ വീട്ടില് എസിയൊക്കെ ഒണ്ടോ
വീട്ടില് എ സി ഇല്ല അത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്
ആ അപ്പൊ എങ്ങനാ ആ റൂഫ് ടോപ്പില് വല്ലാ ഓലയോ എന്തോലുമൊക്കെ എടുത്തിട്ടിട്ടാണോ ചൂട് കൊറയ്ക്കാ അതോ
ആ അങ്ങനെ ചെയ്തിട്ടുണ്ട് അ നമ്മള് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് മേലെ അതുകൊണ്ട് ചെറുതായിട്ടൊരു കുറവ് പറയാൻ മാത്രം ഒന്നും ഇല്ലേലും ചെറുതായിട്ടൊരു കുറവുണ്ട്
ഉം ഉം
അവിടെയോ
ആ ഇവിടെ അങ്ങനെ വൈറ്റ് വാഷ് അടിച്ചിട്ടൊന്നുമല്ല പക്ഷെ ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തെങ്ങിന്റെ ഓല വെട്ടിയിട്ട് അത് നമ്മുടെ ടെറസില് ഫുള്ളിടും എന്നിട്ട് അപ്പൊ ഓല കിടക്കുന്നൊണ്ട് തന്നെ റൂമിന് നല്ല ഒരു തണുപ്പ് ഉണ്ട് നല്ല തരു ഒരുവിധം നല്ല തണുപ്പ് കാലഘട്ട അപ്പൊ ഉച്ചക്ക് കയറി കടന്നാലും ബെഡികടന്നാലും വല്യ രീതിയിലുള്ള ചൂട് കാര്യങ്ങളൊന്നും അടിക്കത്തില്ല പിന്നെ ഈ രാത്രി ഇടക്ക് ഇടക്ക് ചെറുതായിട്ട് ഇട്ട് പെയ്യുന്ന മഴയുണ്ടല്ലോ അപ്പൊ അതെല്ലാം ഈ ഓലയുടെ അടി കൂടെ ഇറങ്ങി ആ റൂഫ് ടോപ്പില് തങ്ങി നിക്കും അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ ഒരു മൂന്ന് ദിവസൊക്കെ ആവുമ്പോത്തേന് നല്ല തണുപ്പായിരിക്കും റൂമില് അങ്ങനെ ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും ഉം പിന്നെ എന്താ ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ടോ
ആ ഫ്രൂട്സ് പറഞ്ഞ പോലെ കൂടുതലായിട്ട് വാങ്ങി വെക്കാൻ പറ്റുന്നില്ല ഇപ്പത്തെ കാലാവസ്ഥ അങ്ങനെ ആയോണ്ട്
ഉം
എന്നാല് നമ്മള് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് ദിവസം വാങ്ങിട്ട് അന്ന് തന്നെ കഴിക്കും